ആഹ്
ഓക്കേ എന്താ വിശേഷം.
നല്ലത് എന്തെല്ലാം.
ആഹ് എവിടെയുള്ളത്.
ഇവിടെ വീട്ടിലാ ആഹ്. ഇന്ന് പിന്നെ കൊറച്ച് മഴ പെയ്തുക്കേണ് കേട്ടോ ഇന്നലത്തെയും മിനിഞ്ഞാന്നത്തെയും. ഓന് ഒന്നുമല്ല.
ആഹ്
അവിടെ മഴ പെയ്തിക്കണോ?
ഇവിടെ മഴ ചെറുതായിട്ടൊന്ന് പറിപ്പോയിന്.
ആഹ് ആഹ് കഷ്ടായി. ഇക്ക ഒന്നുമില്ല അങ്ങനെ വീട്ടില് ഇങ്ങനെ നിക്കായിരുന്നു. ഫോണും കളിച്ച് നോക്കി നിൽപ്പുണ്ട് ഇവിടെ.
പഠിക്കാണോ?
അല്ലല്ല വർക്ക് ചെയ്യണം ചെറിയ. അത്ര വർക്ക് ഒന്നുമില്ല നമ്മള് ക്രാഫ്റ്റ് ക്രാഫ്റ്റ് വർക്ക് ഇല്ലേ.
ക്രാഫ്റ്റോ എങ്ങനെ കിട്ടിയതാ.
അല്ല ഞാൻ ഇപ്പൊ പഠിച്ചതാണ്.
ആഹ് പഠിച്ചേങ്ങാണ്ട് സ്വന്തക്കെ സ്വന്തക്കെ തുടങ്ങിയതാ.
ആഹ് ആഹ് ചെറു ചെറു ഓർഡർ ഇങ്ങനെ എവിടുന്നേലും കിട്ടും.
അങ്ങനെ അങ്ങനെ കൊറായോ തുടങ്ങിയിട്ട്?
ഒരു ഇല്ല കുറച്ചു കൊല്ലമായിട്ട് ഈ വർഷവാ തുടങ്ങിയത്.
ഏഹ് ശരിയാ ഉഷാറാവട്ടെ.
എന്തെന്ത് ഫുഡൊക്കെ കഴിച്ചോ?
ഫുഡ് കഴിച്ചിട്ടില്ല കഴിക്കണം
ആഹ്
പോറത്തു പോയി വന്നട്ടോള്ളു പല്ല് കാണിക്കനുണ്ടേനു
ഏഹ് പല്ലെന്താ കേടാണ്
ഉം നിക്ക് മറ്റേ പക്കോദപ്പല്
ഏഹ്
അപ്പല്ലേ ഊന് എന്താ പറയാ വേര് പൊറെത്തേക്ക് തള്ളണില്ല അങ്ങോ ട്ടെ അങ്ങട്ട് പല്ലിന് വരാൻ കഴിയണില്ല തൊള്ള നെറച്ച് പല്ലായിട്ടും അപ്പ പിന്നെ ഡോക്ടർ പറഞ്ഞിന്നണ്ടേങ്കി പല്ല് എടുക്കണോ അല്ലെങ്കിൽ ഊനിങ്ങനെ നിക്കും എടുക്കാണോന്ന്
ആഹ്
റഞ്ഞ് എന്നാ പിന്നെ ആ ഊന് നിക്ക്യ മതി പല്ല് പറിക്കണ്ടാ പറഞ്ഞു
വേദന ഒണ്ടോ
വേദന ണ്ടായിനു ഇന്ന് വേദന ഒന്നുല്ല ഇന്ന് പിന്നെ വെറുതെ കാണിക്കാൻ പോയതാ
ആഹ് ആഹ് കല്യാണം കഴിഞ്ഞിക്കണ്
ക്കൾണ്ടാ
ഒരു ചെറിയ മോളാണ് ആഹ് കഴിഞ്ഞിട്ട് എത്രയാ മൂന്ന് വർഷം
ഉം
അങ്ങനെ
മോളന്താ ചെയ്യണേ
മോള് ചെറിയ മോളാണ് രണ്ട് വയസെ ആവണുള്ളു
ശെരി എന്താക്കുന്നാ
അവള് കളിക്കണ് ഇബ്ടെ എന്റെ വീട്ടിക്ക് വന്നക്കണപ്പം അമ്മാമാന്റെ വീട്ടകുയിക്ക ഇവിടെ എടുത്ത് തന്നെയാണ്
ആഹ് ശെരി
പിന്നെ ഫുഡ് ഇന്നെന്ത സ്പെഷ്യല്
സ്പെഷ്യല് എന്താന്ന്പ്പോ ഇന്നിപ്പെ ന്താ സ്പെഷ്യലിന്ന് മന്തി
ആഹ് ഇന്ന് മന്തിയെ
ഇന്ന് മന്തിയേനു ഇങ്ങക്ക് എന്തേയ്‌നു
ഇന്ന് ഉച്ചക്ക് വെണ്ടെക്ക കൂട്ടാനും ചോറും പിന്നെ കറി ഇര്ന്ന് മറ്റെ അയ്ലക്കറി
ഓഹ് അടിപൊള്യന്നെ
ചിക്ക് ഇപ്പ രാത്രി പിന്നെ കൊറ്ച്ച് തേങ്ങാചോറും ബീഫും ആക്കിക്ക്ണ്
ഉം
രാത്രി ഉച്ചക്ക് വേറെ വേറെ ഫുഡാല്ല ഒരുമിച്ചെന്നെ ആക്കലാ ഉച്ചക്ക്
ഒരുമിച്ചാക്കല ഇവടെ ഏഹ് വേറൊന്നുല്യ
ഇപ്പൊ പോക്ക് ഇണ്ടോ
ഞാന് ഡിഗ്രി ക്ലാസ്സിന് അങ്ങനാണ്ട് ഡിസ്റ്റൻറ് ആണ് ഞാൻ റെഗുലർ അല്ലല്ലോ
ആഹ് ഏതാ ടീമേതാ ആഹ് ഏഹ് അറബി കോളേജാല്ലേ
ഉം
ഇങ്ങള് ഹസ്ബൻറിന്റെ വീട്ടിലാ
അല്ലല്ലഅ ഇപ്പന്റെ വീട്ട്ക്ക് വന്നെക്കാണ്
അഹ് ശെരി ഔടെ ഇ ബെടെ ഇഷ്ടം
എങ്ങാനോയ്ച്ചാല് നമുക്ക് നമ്മടെ സ്വന്തം വീട്ന്നല്ലെ നമുക്ക് അങ്ങനെ ചോദിച്ച് കഴിഞ്ഞാ നമുക്ക് നമ്മളെ സ്വന്തം വീടന്നെല്ലേ ഇഷ്ടണ്ടാവാ പിന്നെ നമ്മുക്ക് ഹസ്ബന്റിന്റെ വീട് ടല്ലാണ്ടെ നമുക്ക് സ്വന്തായിട്ടൊക്കായി കഴിഞ്ഞാ പിന്നൊകൊയ്പ്പണ്ടാവൂലാ
ശരിയാണ് നമ്മൾത് ന്ന് പറയാനൊന്നു വേണല്ലേ എത്രായാലും
ആഹ് അതെ എന്തേലും കഴിഞ്ഞ്ക്ക്ണോ എൻഗേജ്മെന്റ് അങ്ങനെ എന്തേലും
നിക്കാഹ് കഴിഞ്ഞു
ആഹ് എത്രായി
ഒരു എട്ട് മാസ്തായി
ആഹാ ഹാ
നിങ്ങളെത്ര കോളായി
എന്ത്‌
എത്ര കോള് ചെയ്തു
ആയ്ഷ് മുണ്ടല്ലേ
ന്തേയ്ച്
ആയ്നൊന്നും സംസാരിക്കാൻ പറ്റൂല്ലാ
ഏ എന്നാന്നും പറ്റൂലാ
ഏഏ
ഏ അങ്ങനൊക്കെണ്ടോ ഓപ്ഷന്
ആഹ് അതെ ആഹ് മുണ്ടല്ലേ ഇൻ
വേറെ എന്തൊക്കോ അല്ലേ പർഞ്ഞ് പേര് സ്ഥലം അങ്ങനൊക്കല്ലേ പർഞ്ഞത് അതൊന്നും പറ്റി ചോയ്ച്ചാ നല്ലത്
എന്ത്?
പേര് സ്ഥലം അങ്ങനെ ഇതൊന്നും പറ്റൂലാന്നല്ലേ പറഞ്ഞേ ഹലോ
ആഹ്
കേൾക്കുന്നില്ല
ആഹ് കേൾക്കുന്നുണ്ട്
ആഹ് ഇതും പറ്റൂലാന്ന് പറഞ്ഞിക്ക്ണോ ചോയിക്കാ
ആഹ് ആഹ്
ശരി പിന്നെ എന്താ മോൾക്ക് ഫുഡൊക്കെ കൊടുത്തോ?
ആഹ് മോൾക്ക് ഫുഡൊക്കെ ത്ത് മോളങ്ങനെ കളിക്കാൻ പോയിക്കാണ്
ഏഹ് നടക്കോ?
ആഹ് മോ രണ്ട് വയസ്സായി നടക്കും
ഏഹ് എന്താ പേരിട്ടത്?
മെഹസ ഫാത്തിമ
മെഹസാ ഫാത്തിമ ഓഹ്
ഇങ്ങളേതാ ടീമേതാ അർജന്റീന ഇന്ന് മൂന്ന് ഗോളടിച്ചല്ലോ
എങ്ങനെ?
മൂന്ന് ഗോളടിച്ചില്ലേ അർജന്റീന ഇങ്ങളേതാ ടീമ്?
ഹജ്ജിന്റെ
അർജന്റീന മെസ്സി മെസ്സി ഇങ്ങളേതാ ടീമ്ന്നാ ചോയി
കുന്തോന്നും ഇല്ല ഞാൻ ഇതിലൊന്നും ലിങ്ക്ടല്ല
ഓഹ്
ങ്ങക്ക് ഇതോണ്ടൊക്കെ കാര്യായ്കുലേ
തുഴ അതായത് നമ്മളിങ്ങനെ കാണൊക്കെ ചെയ്യും.
ഏഹ് ന്നാ ചെറുതായിട്ടൊരു മെസ്സിന്റെ കൂട്ടുണ്ട്. ചെറുതായിട്ട് ഇഷ്ട ആദ്യം ഇഷ്ടാണ് ഒരു അയ്നോടിച്ചോ എന്തോര് ഇഷ്ടണ് മെസ്സിനോട്. പക്ഷെ കാണണംന്നില്ല എന്തോ ഇഷ്ടം.
ആഹ് ഫുഡൊക്കെ ഉണ്ടാക്കോ ങ്ങള്
ഞാനോ അങ്ങൻത്തെ പരിപാടി ഒന്നുല്ല. നമ്മള എന്ത്? നമ്മ ടിസൻ്റാണ് ആഹ് വിഷയത്തിലൊക്കെ. ങ്ങള് ണ്ടാക്കോ ഫുഡൊക്കെ.
ക്ക് ദിവസണ്ടാക്ണ ഫുഡ് ഇഷ്ടല്ല. നമക്ക് ഇങ്ങനെ സ്പെഷ്യലൊക്കെണ്ടാക്ണ ഭയങ്കര ഇഷ്ടാ
ഇൻക്ക് അങ്ങൻ ത്തെ കുന്തല്ല്യടോ ഞാന് അങ്ങൻത്തെ ഇതിലേക്കേ ഇല്യാ
ആഹ് ഇൻക്ക് ദിവസം ഇങ്ങനെ ഈ ചോറ് കറിയോ ഒക്കെ ഇണ്ടാവും. ഒപുല്ലേ അയ്നോടൊന്നും താല്പര്യല്ല പക്ഷെ ഭയ ങ്കര ഇഷ്ടമാണ് വറ്റിയതൊക്കെ അതായത് നമ്മള് നല്ല വെറൈറ്റി വെറൈറ്റി ചോ ലോഡിങ് ഇൻസ്റ്റയിൽ കാണുല്ലോ.
അഹ് ആഹ്
ഉം അഉപോൽത്തെ കുക്കൊക്കെ ക്ഷയണം ഭയങ്കര താല്പര്യയ
അഹ് ശെരി ഇൻക്കങ്ങനൊന്നും ഇല്ലട ഇൻക്കങ്ങൻത്തെ മെയിൻ്റന്നെയില്ല. നാന് വേറെ ഏതോ മൈൻ്റാ. ഇൻക്ക് എന്താ ഇഷ്ടംന്നോയ്ച്ചാല് ഇൻക്കറിയില്ല. ഇൻക്ക് ഇണ്ടാക്കി തന്നാ ഞാൻ തിന്നു അതു ഓക്കെയാണ്.
ഹ ഹ
അള്ളാഹ്
ഉം അള്ളാ പിന്നെന്താ ഇങ്ങളെന്ത് വരേ പഠിച്ചത് പ്ലസ്റ്റൊ. ഡിഗ്രിയോ?
ഞാൻ പ്ലസ് ടു കെഴിഞ്ഞു. പിന്നെ റേഡിയോളജിക്ക് പഠിച്ച്ക്കേരുന്നു.
ഏഹ് റേഡിയോളജി പടിച്ചോ.
ഉം റോഡിയോളജി പഠിച്ചു ഫുള്ളായിച്ചില്ല അപ്പൊ
ഏഹ് ആതാ ലോക്കായിയെന്നോന്നും പറയരുത് പേടി രി വേം പഠിച്ചോളീ
ഹ് ഇപ്പ അവ്ടെ പിന്നെ പഠിക്കാനും പറ്റിയില്ല. എന്തോ? സറ്ട്ടിപ്പികെറ്റ് ആഹ് അല അതിന് മുന്നേ വന്ന്
ഉം വേം പഠിച്ചൂടി അങ്ങോട്ടേക്ക് ഇനി ഞ് ആരെ കാത്ത്ക്കാ
ഇൻഷ ഹള്ളാ അലാ ആഗ്രഹൊക്കെണ്ട് വാളെ പക്ഷെ സാഹചര്യം അയ്നൻസരിച്ചിട്ടുള്ളല്ലാ ഹ ഹ
സാഹചര്യക്കെ അങ്ങെൻ തന്നെ ആയ്ക്ക്ണ്. പലേതും അങ്ങൻ തന്നെയ മ്മൾ വിചാരിച്ച മാതിരി ഒന്നും ആയിക്കൂല അമ്മളെ എന്തൊക്കെയോ വല്യ പ്രതീശയൊക്കെ കൊടുക്കേ പക്ഷെ ആയി കൂടെ ഒന്നും ആയിക്കൂല ജീവിതം ഒന്നും കടന്നു പോണത്.
സത്യം ഉം വീട്ടിലെ എല്ലാരും ഔടെ?
മെല്ലാരും ന്നവിടെവിടെക്കെ ഇണ്ട്.
ഉം
അനിയത്തിനെ പഠിപ്പിക്ക്യാണ് ഇമ്മാ പിന്നെ ഓരോര്ത്തര് ഓരോര്ത്തരെ പഠ് പ്പിക്ക്യലും ആവലൊക്കാണ്
വേറെയൊക്കെ എന്തൊക്ക്യാ വസ്ത്താനം
ഏഹ്
ന്ന്ട്ടെന്തെക്കെ സുഖല്ലേ?
ഓഹ് സുഖം
പിന്നെന്താ വീട്ടില് ആരൊക്കള്ളേ?
വീട്ട്ല് ഇൻക്ക് ന്നാല് ഹൈശോ കൊതുകട്ച്ച്
ഒരു കടി അങ്ങോട്ടും കൊട്ക്കി
ആഹ്‌ എന്തൊരു കടിയാറിയോ കൊത്ക് വീട്ടില് മൂന്ന് അനിയത്ത്യള് രണ്ട് അ നിയെന്
ഏഹ്
ആഹ് ഞാനാ
അയ് ശരി എന്നാ ടൈമയിഞ്ഞല്ലോ
ആ എന്നാ ശരി
ആഹ് കട്ട്‌ ആക്കുവോ?
ഇങ്ങള് കട്ടാക്കി ഇങ്ങളല്ലെ വിളിച്ചേ.
അങ്ങനെ ഉണ്ടാല്ലേ?
ആഹ്